ലോ
ആഹ് ഹലോ കേക്കുന്നില്ലേ?
ആ കേക്കുന്നുണ്ട്. ചെറിയ വോയ്സാ.
വോയി വോളിയം കൂട്ടാം പറ്റോ?
വോളിയം കേൾക്കുന്നില്ലാ ങ്ങളേൽ കൂട്ട്
ആ പ്പക്കേക്ക്ണ്ട് പ്പംകേക്ക്ണ്ട് ൻെൽ ഫുള്ളാ
ആ വിശേഷം സുഖല്ലേ?
ഹലോ
ഹലോ കേക്കുന്നില്ലേ?
ആഹ് കേക്കുന്ന് ഹ് ഹ് പറഞ്ഞോളി എന്താണ് വർ
വെൽ നല്ല വർത്താനം സുഗല്ലെ മഴണ്ടോ?
പ്പം വെയില് ത വെയിലർക്കുന്നു.
ആ ഇപ്പം മയ കൊറച്ച് കൊറഞ്ഞിക്ക. ഇന്നല്യോക്കെ നല്ല മഴല്ലേ?
രാവിലെയൊക്കെ മഴെന്നെ ആയിനു.
ആ അതാണ് ലേ.
ഒരു സുഖള്ളൊരന്തരീക്ഷൊ
ആ അതല്ലേ കുട്ടികളൊക്കെ സ്കൂളിൽ പോയായിരിക്കുലേ?
ആ ആ ഭക്ഷണൊക്കെ കഴിച്ചില്ലേ?
കെയിച്ച് റസ്റ്റെട്ക്ക അ.
ആ എന്തായിനു ച്ചക്ക് ഫുഡ്?
ഞാനിവിടെ ഇല്ലായിരുന്നു പൊറത്തായിരുന്നു. പൊറത്ത്ന്ന് കഴിച്ചു വന്നാ മോ മൊന് അഡ്മിഷൻ കിട്ടീട്ട്ണ്ട് അപ്പൊ അയിന് വേണ്ടീട്ട് പോയതേനി.
അ അഉ ശെരി പ്പൊ രാത്രിയില് ണ്ടാ ക്കണ്ടേ?
അ ണ്ടാക്കണം ചപ്പാത്തി
എങ്ങനാണ് നല്ല ഫുഡൊക്കെ ണ്ടാക്കോ? നല്ല ഷെഫാണോ?
ത്യാവശ്യം ഹ്മ് മ് നമ്മുക്ക് വാണ്ടിയൊക്കെ ണ്ടാക്കും. ഹ് മ് മ് മ് മ്
ങ്ങളെങ്ങെനേ?
ഇൻക്ക് ഭക്ഷണോക്കെ ണ്ടാക്കാൻ മടിയാ.
മടിയാ ഹ് ഹ് ഹ് എൻക്കങ്ങനെ വല്യ മട് ടിയൊന്നുല്ല ഞാണ്ടാക്കും ഒരുവിതൊ
ഉം ണ്ടാക്കല് ണ്ടാക്കും മടി പിടിച്ചാ പിടിച്ചോണം ഉണ്ടാവും
ഉ ഹ്
പ്പൊ ഒന്നും പിന്നാ... തോന്നൂലന്നപ്പം ബ്രെഡോ മുട്ടേ പഴോ അങ്ങനെ ന്തെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഉച്ചക്ക് ചി ക്കൻകറീം ചോറു ആയിര്ന്നു.
മതിയോ
രാത്രിയക്ക് പിന്നെ ചിക്കൻ കറിണ്ട് ചോറും ണ്ട് ചോറ് വേണ്ടെങ്കില് ചപ്പാത്തിയോ പൂരിയോ ണ്ടാക്കും. ഹ്പ്പൊ ണ്ടാക്കാതെ കയ്യൂല്ലല്ലോ ന്തായാലും. അഉ വേഗം നിസ്കാരത്തിന്റെ സമയൊക്കെ ആവുമ്പോളേക്ക് പിന്നെ ആക്കി വെക്കുന്നിട്ട് പിന്നെ ഇശാ നിസ്കര്ച്ചിട്ട് പിന്നെ പൊര്ച്ചാലൊക്കെ മതിയല്ലോ ചുട്ടാലും അങ്ങനെയൊക്കെ ചെയ്യലാണ്.
പിന്നെ വേറെന്താ?
വേറൊക്കെ നല്ല വിശേഷം.
എന്താണ് പിന്നെ എന്തെങ്കിലും അഭിരുചികൾഇണ്ടോ.
ഏയ് ഇതൊക്കെ തന്നെ അപ്പറം.
അതാ
ആ അങ്ങത്തെ യാതൊരു മം ഇങ്ങക്ക് എന്തേലുണ്ടോ?
ഞാനിങ്ങനെ പാട്ടൊക്കെ പാടും.
ഏ ന്നാരു പാട്ട് പാടി തെരി
ഇതില് ഇപ്പോ ഏതാലും പാട്ണില്ല അരയും മുറിയോക്കെ അറിയൂ.
മതി
അപ്പം ഗ്രൂപ്പൊക്കെ ഇണ്ടാകേലെ മ്മളെ സ്കൂൾ ഗ്രൂപ്പ് കുടുംബ ഗ്രൂപ്പ് അയി ലേക്കൊക്കെ പാടി വിടൂ
ആഹ് ശെരി ആഹ് മ്മളെ ഗ്രൂപ്പിലും പാടാലോ?
ആ പിന്നെ അമ്മക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ അതെ മനസ്സിന് നമുക്കൊരു സുഖം കിട്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഇന്നതൊന്ന്. ആ അയ്ന് ഒരു സുഖം കിട്ടുവെയ് പാടാനൊന്നും അറിഞ്ഞിട്ട് പാടിയൊന്നല്ല.
അതിങ്ങനെ ചെൽപ്പോ ഇങ്ങനെ മൂളി പോവും. പണ്ട് സ്കൂള്ളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒപ്പന ഇപ്പ കൂടേണ്ടായിരുന്നു
ആ ആ
ഒപ്പനക്ക് പാട്ട് പാടാ അതൊക്കെ തിരിച്ച് കിട്ടാത്തൊരു
വേറെന്താ വർക്കെയുന്നൊന്നില്ലല്ലോ?
ഇല്ലല്ല വർക്ക് ചെയ്യുന്നില്ല അന്നേത്തെ പി ഡി സിയോട് കൂടി പഠനം നിർത്തി. കല്യാണം കഴിഞ്ഞ് വീട്ടിലായി.
എല്ലാരെയും സ്ഥിതി അതൊക്കെ തന്നെ
ഒട്ടും പോയില്ല പിന്നെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളായി.
ആ മക്കളൊക്കെ വലുതായിണ്ടാവൊല്ലോ?
ഓ ഇപ്പൊ മക്കളൊക്കെ വലുതായി.
അന്ന് പഠിക്ക്യേം ചെയ്യായിരുന്നു അന്ന് എന്തോ ആരും അങ്ങനെ അത് ശ്രദ്ധിച്ച് പിന്നെ പിന്നെ മുന്നോട്ട് പഠിക്യനൊന്നും.
അന്ന് ഞമ്മക്കും ആ ഒരു വിവരം ഇണ്ടാവൂല പിന്നാണ് ഇങ്ങനെ നഷ് ട്ടബോധം വെര് ഹ
അതെ അതെ അതാ ഇപ്പം നോക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി നമുക്കൊന്ന് ഇൻക്ക് ഇനെ സംബന്ധിച്ചൊന്നും നിക്കൊന്നും ഒര അന്ധവുമില്ലാഇനി ഇപ്പോഴത്തെ പത്ത് വയസായ പെൺകുട്ടിയാക്ക് വെരെ ഓൽക്ക്
ഓൽക്ക് മുന്നോട്ടുള്ള എല്ലാം ഓൽ പ്ലാൻ ചെയ്ത് വെച്ചത് അപ്പൊ ഞമ്മൾ തോന്നും അങ്ങനെയല്ല ഞമ്മൾ ആരാ എന്തോ പറഞ്ഞാലതും കേട്ട് ആ ആ ഇല്ലാന്നുള്ള ഒരു വാക്ക് പറയാനുള്ളരിതില്ല
ഇല്ല ഇല്ലായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ ഓരോ തീരുമാനങ്ങള് ഓലെ ഇഷ്ടങ്ങള് ഓല് നടപ്പിലാക്കി
ഓര് പറയുന്ന നമ്മള് കേൾക്കാ
അതെ കല്യാണം പോലും വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടികളില്ലേ ഓല് പിന്നെ പഠിച്ച് ഓല് ജോലി നേടി ഓൽക്ക് എന്തിനാ കല്യാണം ഓൽക്ക് വരുമാനം ഉണ്ട് അ
കല്യാണം അല്ല കല്യാണം ഒന്നും അല്ല പ ഞമ്മളൊക്കെ ആകെ കാലത്ത് കല്യാണം കഴിഞ്ഞിട്ടേ വേറെ എന്തതു ഉള്ളൂ അതിനു
അതെ അതെ ആഹ അന്ന് നമ്മള മാതാപിതാക്കൾ പേടിയായിും പെൺകുട്ടികള് പുരലായി പോവോ അങ്ങനെയൊക്കെ ഉള്ള ഇപ്പ അതില്ലേന ഒന്നായിട്ട് പിന്നെ കാലം മാറില്ലേ
ആറ്റം മാറി ഇപ്പ ആൺകുട്ടികളാണ് അങ്ങനെ വീട്ടിലായി പോണത് പെൺകുട്ടികള് നല്ലടി ൻഡ ആണല്ലോ ആ ഇതണിപ്പ
പെൺകുട്ടികള് ഇപ്പൊ ആദ്യം പെണ് കാണാൻ വരില്ല ഇനിയിപ്പോൊ ആണ് കാണാൻ പോവലന്ന് തോന്ന ആദ്യാട്ട്
അപ്പൊ വീടൊക്കെ പെൺകുട്ടികൾ അങ്ങോട്ട് പോവല്ലേ പോലക്ക് വീടൊക്കെ കാണണം
ആ വീട് കാണണം ഓർക്ക് പിന്നെ ഓലെ ഡിമാൻഡുകൾ ച ചക്കനോട് നേരിട്ട് പറയണോ അങ്ങനെയൊക്കെ ആണേെന്ന് തോന്നു
ആഹ അതൊക്കെ ആണപ്പ
പിന്നെ അത്രയും വിദ്യാഭ്യാസവും കാര്യവും ഒക്കെ ഉള്ള അ ചെക്കന്മാർക്ക് കിട്ടുന്നുണ്ട്ന്ന് തോന്നുന്നു പിന്നെ ഒരു വിധത്തിള്ള പോല ഉണ്ടല്ലോ ഒരു ഏർ എന്താ പറയാ ശരാശരിയിലുള്ളല ഓര കാപ്പ കുടുങ്ങി കിടക്കയാ
അതന്നെ
ഇത്ര ചെക്കന്മാരാ അതിലോടെൊക്കെ ഉള്ള നല്ല നല്ല ചെക്കന്മാര് നല്ല സ്വഭാവവും കാര്യവും ഒരു വേണ്ട അന ഒന്നുമല്ലാത്ത കൊറെേ ചെക്കന്മാരുണ്ട് ഇതിലൂടെിയൊക്കെ പത്തും മുപ്പതും മുപ്പത്തി രണ്ടും മുപ്പ മുപ്പത്തിമൂന്ന വയസ്സായിട്ട് പിന്നെങ്ങനെ ഒ ശരിയാവാതെ നിക്കുന്നു പണ്ട് മാ പിന്നെ മാതാപിതാക്കൊക്ക് പെൺകുട്ടികള് വിചാരിച്ചായിു
ആ പേടി ആ അപ്പ നേരെ തിരിച്ചയി
നേരെ തിരിച്ചിപ്പം പെൺകുട്ടിയെ കാാണ സ്വർണ്ണവും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട
അന്റെ ആവശ്യല്ല ഡിമാൻഡ് മുഴുവനും പെൺകുട്ടിയ കാണ ഡൻഡ് വെക്കണ ഇത്ര പഠിപ്പ് വേണോ ഇന്ന ജോലി വേണോ അല്ലേല് ഓരോ കോടും ആ എല്ലാം ആ ഓര് വിചാരിക്കുന്ന യിരിക്കണം
അങ്ങനെ കാലം അവിടെ എത്തി പോയിക്ക്
ആ അള
പിന്നെപ്പ എന്താ ചെയ്യാ ഈ ചെക്കന്മാര് കഷ്ടത്തിലായി
അത
ഇ പെൺകുട്ടികള് വലുതണ്ടോ
ഓ ഒൻപതാം ക്ലാസ്സിലാ.
ആൺകുട്ട്യേളൊക്കെ ഇണ്ടായിക്കുലേ.
ഏ?
ആൺകുട്ട്യല് ഇണ്ടായിരിക്കൂലെ.
ആ മൂത്ത ആൺങ്കുട്ടിയാ.
ഉം.
പിന്നെ... അങ്ങനെയൊക്കെയാണ്ന്ന് പറയ്യാ സ്വർണത്തിനൊക്കെ ഇപ്പ എന്താ വെലല്ലേ?
അപ്പൊ കൊറച്ചൊന്ന് കൊറഞ്ഞിട്ടിണ്ട് ന്നാലും ഇനി ഒന്നിൻ്റെതായ ഒന്നും വരൂല. അങ്ങനെ പറയൊന്നില്ല്യ.
ഉം. ഒന്നേ നാലോ അങ്ങനെന്തോ ആണ് തോന്നും റേറ്റ്, അതൊക്കെ ഞാനിങ്ങനെ നോക്കൂ.
ടീവി ആണോ അല്ലെങ്കില് ഫോണില് തെന്നാ. ഫോണില്തെന്നൊണോ യൂട്യൂബിലാണോ ടൈമ് പോക്ക?
ടൈമ് പോക്ക് അമ്മളെ പണികളൊക്കെ കഴിഞ്ഞാ പിന്നെ ഫോണില് തന്ന്യായിക്കും.
അമ്മളും ഫോൺന് അഡിറ്റായി.
ഉം അതെന്നെ.
ഫോണിലൊരു ദെവസം പൈസ തീർന്നാല് ഒരു ദെവസം അങ്ങനെട്ടേക്കാൻ ഞമ്മക്ക്
ല്ല ല്ല നെറ്റില്ലാണ്ട് തീരെ കയ്യൂല.
അയിനെക്കൊണ്ട് എത്ര പൈസല്ലെങ്കിലും അ
ആ അത് ചെയ്യും ഉം.
ആദ്യം വൈഫൈണ്ടായിനൂ വൈഫൈക്ക് അഞ്ഞൂറ് രൂപ എങ്ങാനടക്ക ക്കണം ന്നാലും പൊറത്തോമ്പോ നമ്മക്കത് കിട്ടേല്ലേല്ലോ.
ഇല്ല വ്ടെങ്ങെനേണ് വൈഫൈണ്ട് ന്നാലും ഫോൺല് മുന്നൂറ് ഇടയ് മാസ കേ
ആ അതെ അത് അത് അത് പിന്നെ നഷ്ടാന്നറഞ്ഞ് വൈഫൈപ്പൊ കേറ്റല്ല.
ഉം.
ന്നാലും എല്ലാർക്കും കേറ്റണല്ലോ.
ആ അതന്നെ എല്ലാരെ ഫോണിലും വാണല്ലോ മക്കക്കും വാണം.
നല്ലൊരു പൈസ ഫോൺനെന്നാവും.
അത്ണ്ട്. പക്ഷേ അതാരും ചിന്തിക്കൂല അത് വിചാരിച്ചാരും അത് ഒരു മാസം പോലും ഒഴിവാക്കൂലല്ലോ ഒര് ദിവസം പോലും ഒഴിവാക്കാൻ കഴിയ്യൂലേലോ അമ്മളെ ജീവിതത്തിന്റെ ഭാഗായിപ്പോ
ആ ഇപ്പോ ഒര് നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും
കൊഴപ്പല്ല ആ. ആർക്കും കയ്യൂല.
അതെ. ഇപ്പ അയിന് എല്ലാ കാര്യങ്ങളും ഫോൺല് പിന്നെ ഈ നെറ്റ് മുഖാന്തെരാണല്ലോ നടക്കുന്നെത്.
അതെ അതെ.
എല്ലാ വർക്ക്കളൂ
ഉം എല്ലാ വർക്കൂ അയിലാണല്ലോ.
അത്കൊണ്ട് ഇതൊര് നിർബന്ധ ഘടകം തന്നെയാണ്.
അതെ അതെ
നമ്മളിപ്പം വീട്ടിലുള്ള ആൾക്കാര് പുറത്തു പോയാലും മിനിറ്റ് വെച്ച് വിളിച്ചോണ്ട്ക്കുവല്ലേ
ഏ പിന്നേ അതാ പറഞ്ഞ ഇപ്പൊ നമ്മളെ കയ്യില് ഫോണില്ല ഇല്ലെങ്കിൽ നമ്മുക്ക് എന്തോര് പേട്യ അഥവാ ഫോൺ എടുത്തിട്ട് ഇട്ടില്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോവാണെങ്കിലുങ്കൂടി ഫോണ് കയ്യിൽ വേണ്ടേ
അതെ അതെ എവിടെ പോവാണെ
ആഹ് ആഹ് ഫോണ് നമ്മള് ആഹ് നമ്മള് കാണുന്നടുട്ട വാണോ കേൾക്കുന്ന എടുത്ത്
സിറ്റ് ഔട്ട് കൊണ്ട് വെക്കലാണ്
അ അ അങ്ങെ അതില്ലാണ്ട് കയ്യൂലാലൊ
പുരോഗമിച്ചു പോയി
ഉം നല്ലോണം
ഉം
ഉം
ന്നായിക്കോട്ടല്ലേ
ആയിക്കോട്ടെ ന്നാല്
ഉം
ക്ഷെ
അ